ആ ചെറിയ മഴ ഉണ്ടായിരുന്ന് ഇപ്പം മഴ കൊറഞ്ഞ്.
നമുക്ക് മഴെയുള്ളു വെയിലേ ഇല്ല.
ആഹ് ഇവിടീം അങ്ങനാ ഇന്ന് ഇന്നും തുണിയൊന്നും ഒണക്കാനൊന്നും പറ്റിയില്ല.
ഞാനൊരു കൂട്ടുകാരിനെ വിളിച്ചേരം അവക്ക് വെയില അവള് വെയില ത്ത് ഒണക്കാ ഞാൻ പറഞ്ഞു കൊറച്ച് തരട്ട അതോണക്കിതരോന്നയിച്ച്
ഇയതാ കൊറച്ച അങ്ങോട്ട് കൊടുത്ത് വിടാവായിരുന്നു.
അതന്നെ അവള് മേലെര്ന്ന് കസാലീം വെച്ചിര്ന്ന് അ് കൊറെ അയില് എല്ലാം ഒണക്കി തിരിച്ചും മറ്റേ മുട്ട പൊരിക്കുന്നോലെ അപ്പുറം ഇപ്പുറം ഇട്ടിട്ടോല് ഒണക്കിയെടുത്ത്
ഉണക്കിയെടുത്ത് ആഹ് ഭയങ്കര വെയില്. വന്നാമതി അ വെയിലന്നോ ഭയ ഭയങ്കര മഴ മഴയെന്ന് പറഞ്ഞാലും പറ്റത്തില്ല ഇന്ന് തെളിഞ്ഞതേ ഇല്ല.
ഹ് ഞമ്മക്ക് തെളിയലേ ഇല്ല ഇപ്പം നമക്ക് തെളിയലില്ല മഴ ഇല്ലെങ്കില്
എന്റെ വീട്ടിലോട്ട് പോയായിരുന്നു അപ്പ ആ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പഴത്തേക്കും ഇതുപോലെ മഴ. അപ്പൊ ഞങ്ങളിവിടെ വീട്ടിലിങ്ങെ ത്തി എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങക്ക് എങ്ങോട്ടു എറങ്ങാപറ്റത്തില്ല മഴ കാരണം.
ആഹ്
ഇപ്പൊ പിന്നെ ഒന്ന് തോർന്നപ്പോ ഞാൻ തിരിച്ച് പോവാൻ പോവാ
ആഹ് അപ്പ മോളോ മോള് പോയോ ക്ലാസ് ട്യൂഷന് പോയോ?
ഇല്ല മോള് പോയില്ല മോനേം മോളുവായിട്ടാ വന്നെ എന്റെ അച്ഛനൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ അത് കഴിഞ്ഞിട്ട് വന്നതായിരുന്നു അപ്പ അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി വന്നായിരുന്നു.
എന്തിന്റെ സർ എന്തിന്റെ ഓപ്പറേഷൻ എ എന്തിന്റെ ശസ്ത്രക്രിയയാ?
അങ്ങനെ ഞങ്ങള് വന്നിട്ട് മോളിപ്പ അച്ഛന്റെ കൂടെ നിക്കുന്നു വരുന്നില്ലെന്നും പറഞ്ഞ്.
ആഹ് നാളെ ഞായറ
ആഹ് നാളെ ആണ് പക്ഷെ ആളിതുവരെ നിന്നിട്ടില്ല ആദ്യവായിട്ടാ
അല്ല നിങ്ങ അവിടാരുല്ലല്ലോ ഇണ്ടോ?
എവിടാ എന്റെ വീട് അവിടെ ഹസ്ബൻറിന്റെടുത്തോ?
ഭർത്താവിന്റെ വീട്ടില്?
ഒണ്ട് ഒണ്ട് അമ്മയുണ്ട്
ആഹ് അമ്മയുണ്ടല്ലേ ഇല്ലെങ്കി ഇവിടെ നിക്കായിരുന്നു.
ആഹ് അല്ല കൊഴപ്പം ഇല്ല നിക്കുവാന്നും പറഞ്ഞെങ്കിലും ഞങ്ങള് എനിക്കാണെങ്കിൽ അല്ലാത്തിപ്പം കൊറേ പോണമായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങി അവള് കുഴപ്പൊന്നും ഇല്ല ഇവിടെ നിന്നോളാന്നും പറഞ്ഞ് അവിടെ നി ന്നും വരുന്നില്ല പ്പ ഇനി കരയോം വല്ലോ ആണെങ്കി രാത്രി വരേണ്ടി വരും എടുക്കാൻ അച്ഛന് കൊണ്ടുവരാനും പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ തന്നിനി വരണം. കൊറച്ചു ദൂരൊണ്ട്.
കുറച്ചന്ന്റയുമ്പോ ഒരു പത്ത് ഇരുപത് മിനിറ്റാണോ അതാ അരമണി
ആഹ് പ ആഹ് പത്തിരുപത് മിനിറ്റ് ഉണ്ട്
ആഹ് ഒന്നുല്ലാതെക്കട്ടെ നാളെന്തായാലും പോയിട്ടൊന്നുംകൂടെ ക്കെ കൂ നാളെ പോയി കൂട്ടിക്കോ?
വിചാരിക്കുന്നുമെ അങ്ങനെ ആഗ്രഹൊണ്ടിനി എന്തുവാന്നറിയത്തില്ല അയാള് വല്യച്ഛന്റെ വീട്ടിപോയി നി ക്കും എപ്പഴും അല്ലാതൊരിടത്തും പോയിനിന്നിട്ടില്ല ഇവിടെ വന്ന് ഇവിടങ്ങനെ വരവ് കുറവുവാ. ഇവള് വല്യച്ഛന്റങ്ങോട്ട് പോന്നോണ്ട് ഞാനും മോനും കൂടാ എൻറെ വീട്ടി ലോട്ട് കൂടുതലും വരുന്നത്. അപ്പനി എന്തുവാന്ന്റിയത്തില്ല എന്തായാലും ആള് അവിടെ നിക്കുവാ
ആഹ്
പിന്നവിടെന്തുണ്ട് പിള്ളേരെന്തടുക്കുന്നു.
പിള്ളേര് മധുരക്കിഴങ്ങും, പിന്നെ ഇതും പാലിന്റെതും കുടിച്ചിട്ട് ടി വി കാണ
ആണോ നീ മറ്റേ എന്തുവാ മന്തി ഒണ്ടാക്കിയോ ഇന്ന്
മന്തി ഉണ്ടാക്കി അടിപൊളി അപ്പളേക്ക് ചിക്കൻ ഏ കോഴി ഇവര് കൊറച്ച് ചെറുത് അത്രല്ലചെറു കൊറച്ച് ചെറു തായിട്ടവെട വലുതല്ല ഇടതെരോവല്ല മി അങ്ങത്തൊരു സൈസ് പക്ഷെകൊറച്ചും കൂടെ വലുത് അപ്പം ഇത് നല്ലോണ്ണം ആഹ് ഇതുംപിടിച്ച് അൽഫാമ്മ് പോലെയായി ആയില് ഒരു അടീല് നല്ല മൊരിഞ്ഞങ്ങ് കിട്ടിയപ്പൊ കൊ അത് തൊടുമ്പോക്കെന്നെ ചെറുത് കഷ്ണല്ല അപ്ലെ കന്നെങ്ങനെ അലിഞ്ഞ് അലിഞ്ഞങ്ങുപോ
അലിന്ന ആഹ് എനിക്കും ആഗ്രഹം ഒണ്ടേ മന്തി ഒണ്ടാക്കണോന്ന് പ ശരിക്ക് അറിയത്തില്ല.
അയിനൊരു പണിയൊന്നുല്ലടീ ഞാൻ അഹ് ഒന്നൂല്ല. അരി ഇണ്ടോ?
ആഹ് അതിന് വേറെ നമ്മള് ബി ബിരിയാണി അരി മേടിക്കുന്ന ആ അരി തന്നെ മതിയാവൊ. അതോ മന്തി റൈസ് തന്നെ ഉണ്ടോ?
ബസുമതി റൈസ് വെള്ള വെള്ളസെല്ല ബസുമതി റൈസ്. അത് വാങ്ങിയ അടിപൊളിയായിരിക്കും. ബിരിയാണി അരിന്ന് പറയുമ്പോ ചെറുതല്ല അതില് വ വെച്ചാല് മന്തി എങ്ങനാ ആഹ് റെഡി ആവാ അത്
ക്ക് വല്യയരിയോൺ മേടിക്കുവല്ലോ ബിരിയാ ഇത് തന്നെ.
ഞാനതു ഞാനതിലാ വെച്ചേ. ബിരിയാണി വെല്ലരിയില്ലേ. അയിലാ വെച്ചേ പക്ഷെ അയിനത്രേ പൈസേള്ളൂ.
ആഹ്
അഹ് എന്താ അതെന്താ ബിരിയാണി സെല്ല റൈസ് അങ്ങത്തെ അരിയാ ഞാൻ വാങ്ങിയേ
ആഹ് ആഹ്
അതിനും പ്രശ്നൊന്നുല്ല. പക്ഷെ മറ്റേ ഭസ്മ ആഹ് ഇതിന് എഴുപത്തി ഒമ്പത്. ബസ്മതിക്ക് നൂറ്റി എത്രയാന്ന് തോന്നുന്നു നിങ്ങൾക്ക് അത്രല്ലേ വാണ്ടു ഒരു അര അര വെച്ച് നോക്കിയാതി ആദ്യം.
ആഹ് ആദ്യവായിട്ടാ ചെയ്യുന്നെ അപ്പൊ
ഒന്നൂല്ല ഞാൻ പറഞ്ഞരാ. ഞാൻ പറഞ്ഞരാ. സിമ്പിളാ പിന്നേ ആദ്യം നമക്ക് എന്നാക്കാന്നറിയോ? മസാല ഇണ്ടാക്ക. മസാല മീൻസ് ഈ മന്തി മസാല ഇണ്ടാക്കാ പണിയൊന്നുല്ല. അതാദ്യ ഇണ്ടാക്കി വെച്ച എ ഇപ്പോഴാക്കണെങ്കില്ലെങ്കിൽ ചിക്കൻ വെറുതെ അൽഫാ മോലെ ആക്കുന്നുണ്ടെങ്കിലെല്ലാം പിന്നെ അത് ഉപയോഗിക്ക ആദ്യന്താക്കറ നാല് സ്പൂണ് പിന്നെ
മല്ലിയില്ലേ മല്ലി മുതുമ മല്ലി പൊടിക്കാത്ത അത് ആഹ് നമ്മ ആ നമ്മ ഒരു പാൻ എടുക്ക. ഇതെല്ലാം ചൂടാക്കാൻ ഒരു പാൻ എടുക്ക. അല്ലേക്ക് നാ ല് സ്പൂൺ മല്ലി ഇട. രണ്ട് സ്പൂണ് കുരുമുളക് ഇട.
ആഹ്
രണ്ട് സ്പൂണ് ചെറിയ ജീരകുട.
ആഹ് ആഹ്
പിന്നെ ഒരു അരസ്പൂണ് വലിയ ജീരകം പെരുഞ്ജീരകം ഇടാ.
ആഹ് ആഹ്
പിന്നെ ഏഹ് രൺ മൂന്ന് ബേ ലീഫ് ഇട എല ഇല്ലേല്ലെ
ആഹ്
ഹലോ
ആഹ് കേക്കുന്നുണ്ടാ? പൊടിക്കുവാണോ? അപ്പൊ ഇത് ചൂടാക്കിയിട്ട് പൊടിക്കുവോ?
അനി അവിടെ നിക്ക് ഞാൻ ഇതില് ഇടട്ടെ. എന്നിട്ടല്ലേ ചൂടാക്കണ്ടേ എല മനസ്സിലായില്ല ടീ ബിരിയാണിയില് ഇടുന്നൊരു എലയില്ലെ. ഒരു പ ആഹ് പത്ത് രൂപക്ക് ഒരു പാക്കറ്റ്. തില് നറച്ചും കിട്ടും. വല്ല ലൂസ് ലൂസ് അങ്ങനാ ഞാ വാങ്ങ. അപ്പൊ അത് മൂന്നണ്ണം ഇടാ. പിന്നെ പട്ടയില്ലെ നീള ത്തില് ഉള്ളൊരു മര കഷ്ണം. പട്ട പട്ട. ഹലോ വൾ നാട് വിട്ടാ? ഹലോ
ഹലോ കേക്കുന്നില്ലേ? ഹലോ
നി ആഹ് ഇപ്പൊ കേക്ക്ന്ന്. പട്ടയില്ലടി പട്ടാ
അതാ ഈ ബിരിയാണി ഇടാത്തിരുന്ന കമ്പും കോലും ഒക്കെ അല്ലേന്ന്.
ആഹ് അതന്നെ അയിൽ അയിന്ള്ള അളവ്ണ്ട്. അത് അധികയാലും രുചി വ്യത്യാസം വരും. ആഹ് വടിയില്ലെ ഒരു വടി ഒരു മരക്കഷ്ണം. പതിമുഖം പോലത്തൊന്ന് ഇല്ലേ? ആഹ് അതന്നെ. അത് രണ്ടെണ്ണം.
ആഹ്
പിന്നെ ഒരു ചെറിയ പൂവില്ലേ ചെറിയ പൂ- പൂ മുട്ട് പോലത്തെ മറ്റേ, ആ അയിനിപ്പ അറയില്ലന്ന അറിയാ ഓ പട്ട കറാമ്പ്. കറാമ്പ് പല് വേദനൊക്കെ- വെക്കുന്ന.
ആഹാ... ആഹാ... ആഹാ... ഗ്രാമ്പൂ ഗ്രാമ്പൂ.
ആഹാ ഗ്രാമ്പു ആഹാ.. ! ആഹാ എന്താ ആഹാ അതന്നെ, അതരു എട്ടെണ്ണം പിന്നെ, ഏലക്കായ്ല്ലേ ഏലക്കായ്.
ആഹാ.. ആഹാ... ആഹാ... !
പിന്നെ വേണ്ടത് പിന്നെ ആഹാ, മറ്റേ സ്റ്റാർ ഇല്ലേഒന്ന്, ബിരിയാണിലേല്ലാം ഇടുന്ന. ചർ ജാതിക്കരന്തോ സാധനം. ആഹാ അത് അത്‌ ഒന്ന്, പിന്നെ നമ്മ ഒരു കുത്തുന്നൊരു അട- ക്കരു പോലത്തെ ഒരു ചെറിയ സാധനല്ലേ, അതിനൊന്നും പേരെനികഅറിയില്ല. ചെറുത് ആഹാ.. ! ആദ്യം അത് പൊട്ടിച്ചിട്ടാ ഇടാ.
ആണോ?
ചെറിയരുഒന്ന് ഒരു കറുത്ത ഒന്ന് മസാല ഇല്ലാം ഇടുന്ന.
കുഞ്ഞു കുഞ്ഞു സാധനം കിടക്കുന്നതാണോ.
അല്ല ചെറിയ ഇത്രഇണ്ടാവോടി ചെറുതാ.
ആണല്ലേ അത് ഞാനഅപ്പം- മേടിക്കുന്ന കൂട്ടത്തിൽ നോ- കേട്ട് നിനക്ക് ഫോട്ടോ ഇട്ട് തരാം ഇത് തന്നാണോന്നു.
ആ ഞാന് ഇതാക്കാം, ആഹാ ചെറിയൊരു മണക്ക അതൊരു. എന്താ പറയാ നല്ലൊരു മണാ- ആയിക്കും അടക്ക നമ്മള അടക്ക പോലെ ചെറിയൊന്ന്. പിന്നെ എന്താ പറയാ വേണ്ട ഒരു വേര് പോലത്തെ സാധനല്ലേ ജാതിക്കര തോല്.
ആ മുകളിലുള്ള ആഹാ കട്ടിയുള്ളതിന്റെ പുറത്തുള്ള ജാതിപത്രി.
ആഹാ ജാതി ആഹാ ആയിൽത്ത സാധനന്ന് നീ പറയുന്ന ഒന്ന് ഒരു കു ഒരു- കുടുക്ക പോലെത്തെതോന്ന്.
ആഹാ ആഹാ.
ആഹാ അയിന്റെ ഒരു കഷ്ണം, ചെറിയ ഈ കഷ്ണം ഈ ജാതിൽ ഈ പറയുന്നുള്ള തൊലി ഇല്ലേ-
ആഹാ ജാധിപത്രി.
ആഹാ ആഹാ തൊലിയിലേ ഒരു ചെറിയ കഷ്ണം- പാടായാല് ഭയങ്കര മണം വരും അതും ചെറിയ കഷ്ണം. പിന്നെ ക ഉണക്ക നാരങ്ങല്ല ഉണക്ക നാരങ്ങ. അതെന്നാക്ക പൊട്ടിക്ക എന്നിട്ട് ആഹാ കുരുല്ലേ- കളയാ എന്നിട്ട് അതും കൂടി- ഈരപ്പരൂടാ എന്നിട്ട് ഇതെല്ലാം ഒന്ന് ചൂടാക്കാം. ആഹാ എന്നിട്ടരു പാത്രത്തിലേക്ക് മാറ്റാം, എന്നിട്ട് ഇത് പൊടിക്ക. പൊടിച്ചു കയിഞ്ഞിറ്റുന്നക്ക അയിലേക്ക്- ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാ,
ആഹാ... !
ഇച്ചിരി ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാ,
ആഹാ.. !
എന്നിട്ട് കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും കൂടിട്ട്- ഈ പൊടി മിക്സ് ആക്കാം അപ്പോ ആ... മസാല റെഡി ആയി.
ആഹാ.... !
എൻട്ട് എന്താക്ക നമ്മ ചിക്കൻ, ചിക്കൻ നമ്മ ഒന്നാക്കി ചിക്കൻ അട വെച്ചിട്ടുണ്ടല്ലോ അത് കൊറച്ച് സിർ- കയില് സിർക്കും, കുറച്ച് വള്ളക്കും കുറ സമയം ഇട്ടോക്കണം. എന്നിട്ട് എന്താക്കാ, എന്നിട്ട് അയിന് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം പിന്നെ ഈ മസാല ഒരു കുക്കർ ഈ ഈ ചിക്കന് ഒരു കുക്കറിലേക്ക് വെക്ക ഏഹ് നിരത്തി ഇങ്ങനെ വെക്കാ
ആഹ്
വല്യ കഷ്ണല്ല ചെറിയ കഷ്ണല്ല എന്നിട്ട് ഈ ഒന്നര സ്പൂൺ ഈ പൊടിയമ് പൊടിച്ചില്ലേ അത് കുറേ ക ത്തേക്ക് എടുക്ക എന്ന് വെച്ചാല് ഒ ഒരിക്ക ഒന്ന് അല്ലെ വാണ്ടു ഒരു ഒരു സ്പൂൺ ഇടാ
ഓ ആ ഇത് നമുക്ക് വെക്കാ ല്ലേ കൊറെ നാളത്തേക്ക്
ഫ്രിഡ്ജിൽ വെക്ക ടിം വെക്കെ ഞാൻ പൊർത്തന്നെ വെക്കല് വേണ്ട പൊർത്തന്നെ വെച്ച നമ്മ ചൂടാക്കി ഒന്നും ആവൂല്ലല്ലോ എന്നിട്ട് ഒരു സ്പൂൺ ഇട്ടിട്ട് അയിലേ നമുക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചെറുങ്ങെനെ മുറിചിട കെപ്സിക്കം മുറിച്ചിട്ടിട്ട് പിന്നെ മെഗിയുടെ കട്ടല്ലേ
എന്തുവാ
ചിക്കൻ ചിക്കൻ സ്റ്റൂ ചിക്കൻ ക്യൂബ് അത് ഒ ആ ഒരു ആ ആഹ് അതൊന്ന്ടാ ഒന്ന് പറഞ്ഞ ഒന്നിൽ രണ്ടെണ്ണം ഉണ്ടാവും അത്ടാ ഉപ്പിടണ്ട
ആഹ്
എന്നിട്ട് കൊർച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാ
ആഹ് ആഹ്
എന്നിട്ട് എന്നാക്കി നല്ലോണം കൊഴച്ചിട്ട് അവട വെക്കാം
ആഹ്
എടി ഞാൻ വിളിക്കാ ട്ടോ
ആഹ് ആഹ് ആഹ് ആഹ് ശരി ശരി ശരി